ലോ
ഉം പറയ് എന്തക്
എന്തൊക്കെ എന്തൊക്കെ വർത്താനം നല്ല വർത്താനം തന്നെ
അള്ളാ കൊറേ അവടി ഇവിടെയൊക്കെ കൊട് ണ്ടായിട്ടിട്ട് പിന്നൊരു മുണ്ടാട്ടൊണ്ട
നമ്മളെ കാര്യോന്നും പറയണ്
അല്ലേയ് ഇങ്ങളന്ന് പറഞ്ഞേയ്ന് ശേഷം ഞാൻ പിന്നെ വേറെ വിട്ട്ടോ അത് ഇടും ഞ ഞാൻ കൊടുത്തയ്ൻ്റെ പി റ്റയ്ച്ചണ്ടോണ്ട് പോയി
മളേ
ഉം അയന്നെ അറിയണതേ നിങ്ങനെ പു പേട്യാവ ഇപ്പ എത്ര കാലം ഇതായ്ക്ക് ണ്ച്ചിട്ടാ
ഞാൻ പറയപ്പ അത് അൻറേത് പോയത്
അതാണേ ഒന്നിനും പറ്റിയില്ല അതാടി ഉം പിന്നെ എന്തൊക്കെ വർത്താനം എന്താ കുട്ടികളും മക്കളൊക്കെ ഉണ്ടോ അവിടെ
കുട്ടികളും മക്കളൊന്നും ഇല്ല്യ ആരും ഇല്ല്യ പുതിയാപ്പള പീട്യേക്ക് പൊയ് കൊയ്ണ്
ഉം
ഉം അവിടെ ആര ഇള്ളത്
ആരുല്ല കുട്ടിണ്ടായിന്ന് ഓനതാ കളിച്ചാൻ പോയിക്ക്ണ്
ഏന് തന്നെ മോന് മോനത്രലാ
ഓനേഴില്
ഏ മോളും ഇവടെല്യേക്കുലേ
ഓള് പെയ് ക്കോള് ഇപ്പ മിഞ്ഞാന്നൊന്ന് വന്ന അപ്പ തന്നെ പോയി ഓൻ വന്ന്ക്ക്ണ് ഉം ഉം നിങ്ങളെ പേരകുട്ടികൾ വരവില്ലേ
ആഹ് പിന്നെ ഇന്റെ പേരക്കുട്ടി ഇപ്പൊ നാട്ട്ക്ക് വന്ന് ക്ക്ണ്
നേ
ആ അടുത്ത മാസം പോവ് ഒരു രണ്ട് മാസയി ഇപ്പൊ പോവാനായിണ് ഓല് മരോള് കുട്ടി ആ മോ മരോളെ
ആഹ് ആഹ് ആ ആ ആ ഓനും വന്നക്കണോ
ഇല്ല ഓൻ വന്നില്ലേ മരോള് വന്നിനി
ആ ഓൾ ഇപ്പ അവിടല്ലേ
ഇപ്പൊ ഇവിടെണ്ട് നാട്ടില് ഓള് പോവാനായിന അടുത്ത മാസം
ഏ അത് ശരി ഞോ വരുവോ
ഇല്ല ഓൻ വരില്ല ഓളാണ് പോവ ഉം ഓള് അങ്ങനന്നെ വരല് ഒറ്റക്ക്ന്നെ പോല്
ആ കുട്ടിക്കെത്രേക്കണ്
മൂന്നരയസ്
ആ ഇവിടെ നിക്കലില്ലേ ഓൾ വരുല
പിന്നെ ഇപ്പോ ഓള വിട്ടില ഉള്ള്
ആ എന്നയതാപ്പൊ
ഓള് പോയിട്ടിപ്പോ ഒരാഴ്ച രണ്ടാഴ്ച ആകാനായി
ആ ആ ആ ഇവിടത്തന്നെയന്നു
ഉം ഓള മ്മച്ചിക്ക് ഓളമ്മച്ചിന്റെ ആണ്ട ആകാനായിന്
ആ അത് ആ ഓക്കെ ഉം ആ അമ്മ അമ്മ മാരിച്ചിക്കണെരിക്കുല്ലേ
ആഹ് അമ്മ ഒരുച്ചണ്
ആ
അവണപ്പ മൊത്തം മോള്
ഉ ഉ
തീരം റായാലിയനി
ഏ
ആ ക്യാൻസറ ആയിന്
ഹ അത് ശരി എന്ത് കാട്ടും
ആ ആല്ല പറഞ്ഞോ ആ
മോളടെ താഴെ എത്ര കുട്ടികളണ്ട്
ഓള് താഴെയെക്കെ കെട്ടിക്കാനുള്ളതാ മൂന്ന് പെൺകുട്ടികളാ നാല് ആൺ പെൺകുട്ടികളാ അവിടെ ഓല
ഉം ആ ആൺകുട്ടികളില്ലേ
ഏ ആൺകുട്ടികളില്ല അ മരുമോള മൂത്തത് ആ മരുമോള് ആ ചെറിയറ്റങ്ങള് പിന്നെ ചെറുതിന് അൻ അഞ്ച് വയസായിട്ടുള്ളു
ഔ ഏ പാവലേ
പവാന്ന് പറയണ്ടോ അയിന്റെ മൂത്തത് ഏയും എ എട്ട് വയസ്സ്
ആണോ
ചെറിയ രണ്ട് കുട്ടികള് അയിൻ്റെ അയിന്റെ മുത്തത് പിന്നെ കെട്ടിക്കനായിണ് ഓക്ക് ഇപ്പൊ ഇരുപത് വയസൊക്കെ ആയി
മുമ്മ്
ഉം പിന്ന മരുമോള മരുമോള പിന്നെ മൂത്തതേ
മു
ഉം
അ ആ എളേമ്മ നോക്ക്വോ
ആ ഇപ്പ കല്യാണം കഴിഞ്ഞ് ഇപ്പം നോക്ക്ണൊക്കെണ്ട് എളാമ്മാക്ക് രണ്ട് കു ട്ട്യ ള്ണ്ട് രൺ ഒര് ഒരാണും ഒര്പെണ്ണും
ആദ്യത്തേല്ള്ളതോ
ആ
ആ
ഇപ്പൊ ഓളമ്മൻ്റെ മരോള മ്മ ആ മരോളമ്മാൻ്റെ ചെങ്ങായ്‌ച്ചി ഇണ്ടാക്ക്യതാ കല്യാണം
ആ
ആ
കൊഴപ്പൊന്നു ല്ലല്ലോ അയി അയിൻ്റെ കുട്ട്യള് വെല്ല്യെ കുട്ട്യേളാ
ഇല്യാ മൂത്തഅ് എത്ര ഏ ഏയിലോ
ആ ഇങ്ങെട്ടൊക്കെ വടെതെന്നെ ഇവടെതെന്നെ ഇവടെ തെന്നെ ബെലെ തന്നെ
ഇല്യാ മോനെ ഓസ്റ്റല്ലാക്കിണ് മോളപ്പം ബടെ ചേർത്തിണ് ഇമ്മാൻ്റെട്ത്ത്
അ ആ
ആ
ആ
മോളു ചെർതാ
ആ
ഒരു ആ അഞ്ച് ആറ് ആറിലെത്തി ട്ടൊള്ളു
ആ അഅ് ശെരി അ മ്പലെക്കെ പ്പോൽ ത്തന്നല്ലേ
ആ
ആ ഒരുമിച്ച് നേരാവട്ടെ അല്ലാപ്പൊന്താ കാട്ടാ
പട്ച്ചോനെ ഇറ്റങ്ങളഅ് തങ്ങനെക്കും
ഒരുമിച്ച് തരാവട്ടെ റ്യ
ആ അതന്നെ കുട്ട്യള് ഞ് മരോള് പിന്നെ മ മൊൻ്റെട്ത്ത്ക്കണ്ട് പോയാലേ കുറെ ണ്ട് ടെൻഷൻ ഓള് പിന്നെ അവടെ തന്നെണ്
ആ
ഉം ഇമ്മാക്ക് പറ്റേ റായപ്പോള്ങ്ങോട്ട് വന്ന് നാട്ട്ക്ക് പിന്നെ പിന്നെ ഓള് മ്മെ മ്മാൻ്റെ മര് മരിച്ചതൊക്കെകഴിഞ് മെരിച്ച് ഏയ്തൊക്കെ കഴിഞ്ഞേന്റേഷം നാപ്പഅ് കഴിഞ്ഞാരെ പോയത്
ആ
ഉം പ്പൊ പിന്നിം പോയി പിന്നിം വന്നതാണ് ഞ്പ്പോ ആണ്ടൈഞ്ഞിട്ട് പോവാൻ നിക്ക
ആ ആ
ഉം ആണ്ട്ങ്ങക്ക് വന്നയ് നി
ആ ഞ്പ്പ ഇരുപത് വയസ്സായ കുട്ടി പോയാ മ റ്റ് റ്റേക്കാക്കാരെടങ്ങറ്ല്ലേ എട്ടുവയസ്സല്ലേ ഒന്ന്
ആ ഒന്നെട്ട് ഒന്ന് പിന്നെ അഞ്ച് അയ്ന് വരമ്മായിൻ്റെ വീട്ടിലാണ്ന്ക്ക്ണൈ
അ ആ
ഈ കുട്ട്യളൈ അമ്മായിക്ക് കുട്ടൃളില്ലൃ
ആ അഅ് ശെരി
ആ അപ്പോ പിന്നെ അമ്മായി ക് ഇപ്പ ഓലമമ്മ നോക്കാഞ്ഞിട്ടല്ല ന്നാലും ഓൽക്ക് ആ കു ട്ടൃക്ക് കുട്ടി അമ്മായിക്ക് കൂട്ടൃളിലൃഞിട്ട് റ്റെങ്ങളെ വിട്ണ്ല്ല ഞാൻ വിടൂലാ ഓലെറഞ്ഞാണ്ട്
അല്ല നോക്കിയാ മതി ആരായാലും നോക്കി വലുതാക്കിയാ മതി.
അതന്നെ. പിന്നെ പെൺകുട്ട്യോളും അല്ലേ ഓലെ കൊണ്ട് വലൃ അലമ്പുണ്ടാവുലേ എന്തേയ്തു തിന്നാകൊടുത്തായ്റ്റ പഠിച്ചോളും പിന്നെ പെൺകുട്ട്യളാവുമ്പോ വല്ല്യ ബുദ്ധിമുട്ടുണ്ടാവുലേ.
അതാണ് നല്ല രീതിലാവട്ടെ അപ്പൊ ഈ പെണ്ണും വലിയ പെണ്ണ് മാത്രേള്ളൂ ഇബടെ മൂ രണ്ടാമത്തോള്
അല്ല ഓള് ഇബടെ പഠിക്കാ ഇബടെ കെ എം സിറ്റീല്.
ആ ഓളവിടെ നിന്ന് പഠിച്ചാ
ആ ആടെ നിന്ന് പഠിക്ക അയിന്റെ എങ്കേ ഓളെ എൻഗേജ്മെന്റ് കയിഞ്ഞീണ്.
അതെ ആ അത് ശരി.
അപ്പോ പിന്നെ അവിടെ നിന്ന് പഠിക്ക്ണ്ട്.
ആ നേരാവട്ടെ എല്ലാ പഠിച്ചങ്ങനെ കൊണ്ടുപോമ്പോ ചോം കാട്ടി കൊടുക്കോലലേ?
ആ അതല്ലേ പറഞ്ഞേയ്. ഓൽക്ക്പ്പൊ നിക്കാ വയസ്സുല്ലായിട്ടല്ല ലന്റെ മരോള ചെറുപ്പകാർത്തി എല്ലാം
ആ
എന്തോരു ഇതന്യാറിയോ?
ആ
സ്വഭാവും കാര്യക്കെള്ളരാളൈനിറിമ്മേ.
ഏഹ്
നല്ലൊരു സ്വഭാവും കാര്യക്കെള്ളൊരാളന്യാറിയാ.
ആയന്നെ ആ തന്നെ തന്നെ.
ഉം അയിന്റെ മരിച്ചണേന്റെ മുന്നേ അയിന്റെല്ലാ സന്തോഷോം ഗൾഫ് പോയന്ന് പിന്നെ അവിടെ കൊറച്ച് നിന്ന് ആ ഉമ്റ ചെയ്ത് ഇപ്പാൻ്റടത്ത് കൊറച്ച് നിന്ന് ലാസ്റ്റ്ക്ക് ഒക്കെ ചെയ്ത് നാട്ട്ക്കെത്തിയ്ന്റെ ബൈ സൂക്കേടന്ന്.
ആ വാപ്പ എവിടെ ഇപ്പഴും ഗൾഫിലാ?
ആ ഉപ്പച്ചി അവിടെ തന്നെ ഗൾഫിൽ ഇപ്പ നാട്ടിക്ക് വന്നണ്.
ഉം
ഉം എല്ലാ സുഖ സുഖം കഴിഞ്ഞി ഓരോ ഇതുണ്ടാക്കി കേക്ക് ഉണ്ടാക്കും. പല അത് ഉണ്ടാക്കണ ആളാ ഇനി.
ആ അത് ശരി.
ഒരു ഒരു കാണ എല്ലാ അതും അറിയുന്ന ഒരാളെ ഇനി അറിയാം.
ആ ആ ആയന്നെ.
വണ്ടിയായിട്ട് എല്ലോടത്തക്കും മക്കളായിട്ട് പുറത്തു പോകും ഇടക്കിടക്ക്. അയിറ്റുങ്ങളെ ഒടുക്കത്തെ സ്നേഹത്തില് കൊണ്ടുവരണം നമ്മ.
ആ
ആ വണ്ടി ഒട്ടിയാണ്ടേ എല്ലോടത്തുക്കും കൊണ്ടു പോവാറിയ.
ആ അത് ശരി.
ഉം കുട്ടികളെ സ്ഥലം കാണാന്.
ആ
ആ
ചെറിയറ്റൊക്കെ അതിനുള്ള ഭാഗം ഉണ്ടായില്ല.
ഉം യൂട്യൂബിലും ഉണ്ടേ നിമ്മ.
ആണോ
ആ
ണ്ടാകിൽ ഒന്ന് വിട്ടുതരോണ്ട്
അത്പ്പോ ഓല് ഒഴിവാക്കിണീ മരിച്ചിട്ടേ
ആ അത്ശരി
അപ്പൊ കാണാൻ പറ്റില്ലല്ലോ പൊന്നി
ആ ആ ആ
ആ യൂട്യൂബിലും ഉണ്ട് ഇനി താവാ ഉം ഓരോന്ന ഉണ്ടാക്കണൊക്കെ കുട്ടീന്
അത് ശരി
അങ്ങനെ ഒ ഒരു അറിയപ്പെട്ട ഒരാളെ ഇനി മൗലിയമാർക്ക് ഭക്ഷണം കൊടുക്കല് മിന്നത്ത്കേൾഡ
ആ
മ്മ പിന്നെ ഇടക്കിടക്ക് ഓരോന്ന് ഉണ്ടാക്കണൊക്കെ ഒട്ടിഞ്ഞത്
ആ ആ ആ
കുട്ടികളും പിന്നെ മരുമോള് ഗൾഫിലായുന്ന ആ ചലക്കെ ഒട്ടുന്ന ഉട്ടിനിയല്
ആ ആ ആ
ഉ കുട്ടിയക്കെ ഇവിടെരു ഭാഗ്യ ഉണ്ടായില്ല അമ്മാന്റെ ഒരു ഇത്
ആ തന്നെ
ചെറുതനാണപ്പേ
എന്റെ കാര്യല്ലേ
അങ്ങോട ഒ ആ ചെറിയതങ്ങള് രണ്ടാളുവേ ഉ ആ ചെറിയറ്റങ്ങളെ കാര്യമാണ് വല്ലാത്തൊരിത് പിന്നെ വേറെന്തൊക്കെയുണ്ട് വർത്തമാന
ഞാൻ ഇപ്പ വിളിക്കാട്ടോ
ആ ആയിക്കോട്ടെ ആ